കേൾക്ൺല്ലേ ആഹ് എന്തൊക്കെണ്‌ സുഖല്ലേ?
സുഖാണ് കെടന്നു കെട്ന്നിട്ടൊക്കെ കൊറെ സമയായ് ക്കണ് ഉറങ്ങാൻ പറ്റണില്ലല്ലോ
ആഹ് മയന്നേണോ?
ഏ
മഴ ഉണ്ടോക്യ?
നല്ല മഴായിനു ഇന്ന് കൊറച്ച് കൊറവുണ്ട്ലെ മഴ
ഉം
എന്തൊക്കെ വർത്താനം?
ഓവിടെ എല്ലാർക്കും സുഗാണ് കൊഴപ്പൊന്നു ഇല്ല.
ആഹ് എത്ര മക്കള്ണ്ട്?
എനിക്ക് ഒരാള് അവിടെ എത്ര കുട്ട്യാളാ ആഹ് സ്കൂൾ പോണോരെന്നെ നാളെ ഞായറാഴ്ച ആയൊണ്ട് സ്കൂളൊന്നും ഉണ്ടാവില്ല അല്ലേ?
പ്പ ഇങ്ങനെ ഈ ടൈമിലൊക്കെ ഫോണിലിരിക്കണത് നാളെഇനി കൊറച്ച് രാവിലെ കുറചേരം ഉറങ്ങാലോ വിചാരിച്ചിട്ട്.
ആഹ് പിന്നെ എന്തൊക്കെ രാ രാത്രി വേഗം ഫുഡ് കഴിക്കോ
ഞാനിന്ന് കഴിച്ചിട്ടില്ല.
ആഹ് എന്താ ഡയറ്റാണോ?
ഇന്ന് ഞാന് കൊറേ ഫോണിമ്മെ ഇരുക്കേണു ഫോണ്ടമ്മക്ക ഒന്നും നോക്കിട്ടില്ല.
ആഹ് കഴിക്കാതങ്ങ് കെടന്നോഎന്നിട്ട്
ആഹ് ഞാൻ കട്ക്കല്ണ്ട് ഞാ ഫുഡ് പൊതുവേ രാത്രി കൊറവന്നെയാണ് കഴിക്കല്
ആഹ്
നാലുമണിയാവുമ്പോ ചെലപ്പോ പാലൊക്കെ ഇണ്ടെങ്കി മധുരടാതെത്തിരി ചായ കൊടുക്കും അപ്പൊ പിന്നെ ഇൻക്ക് വല്ലാതെ വെഷക്കൂല രാത്രി.
വൈന്നേരത്ത് വേറെ എന്തേലും ഉണ്ടാക്കോ
ഇല്ലല്ല വെർതെ ഒരു ഗ്ലാസ് കാലി ചായ ഉച്ചക്ക് ചോറ് കഴിച്ചപ്പോ കുറച്ച് വേയ്കും ചെയ്ത്ക്ക്‌ണ്. അപ്പൊന്ന് ഇനിക്ക് വെഷക്കിണില്ലാ തോന്നി.
രാത്രി അപ്പൊ പൊതുവെ കഴിക്കല്ലേ? ഉം. മക്കളൊക്കെ എന്താ കഴിക്കാ രാത്രി ചോറന്നേ ഉം
വീട്ടിലാരൊക്കെണ്ട്?
ഇവിടെ ഞാൻ കേരളത്തിന് പൊറത്താണ് ജോലിതൊക്കെയായിട്ടേ? ഇത്താന്റെ കൂടെ മോനും അ അ ഞമ്മള്
ഹസ്ബന്റ് ഹസ്ബൻഡും ഉണ്ടാവുല്ലേ ഉം
അവരെത്തി ഇല്ല ജോലികോയിട്ട് വന്നീല്ല
ആഹ് ഞങ്ങള് ആഹ് ആഹ് എന്റെ ഹുസ്ബൻഡ് ഇവിടെ നാട്ടിലുണ്ടായിന് ഇത്രം ദിവസം ഇപ്പ പോയിട്ടൊരു മാസം ആവണള്ളൂ
ആഹ്
മക്കള് കുട്ടി ഉറങ്ങിയോ. ഏ ഇല്ലല്ല മ ഇല്ലല്ല മഴ പെയ്യ്ന്നില്ല
ഉം. മഴ പെയ്താല് ബുദ്ധിമുട്ട്ള്ള സ്ഥലാണോ
അല്ലല്ല ഉം. ഇവിടെന്നും അങ്ങനെ വെള്ള ശല്യവും കാര്യങ്ങളൊന്നുമില്ല.
ആഹ്
പിന്നെ വെള്ളത്തിന് അങ്ങനെ ബുദ്ധിമുട്ടും വരില്ല ആഹ് ആഹ് അതാണ് പ്രാവശ്യന അങ്ങനെ പൊതുവേ മഴ കുറവാണ്
ആഹ് കുറവാണ് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് മഴ ഉണ്ടോണു അല്ലേ
ആഹ് രണ്ട് ദിവസ മഴയുണ്ട് പക്ഷെ ജൂണിലൊന്നും ഫുള്ള് മഴ കിട്ടിയിട്ടില്ല
ആഹ്
നല്ല വെയിലൊക്കെ ആയിരുന്നു
ആഹ്
പക്ഷെന്തോ മഴ കൊറവാകും മൺസൂൺ മേഘങ്ങള് മറഞ്ഞുന്നൊക്കെ പറഞ്ഞ് ഞാണ്ട് ഇൻസ്റ്റയിലൊക്കെ വന്നീന്നാ ആഹ് അതെ മഴല്ലെങ്കിനി ഈ പ്രാവശ്യനി പോലൊണെന്നുണ്ടെങ്കി നല്ല ബുദ്ധിമുട്ടാവും വെള്ളത്തിന്
ഉം
എന്താർക്ക് ചെയ്യാണോ
ആഹ് ഞാവിടെ വർക്ക് ചെയ്യണ്ട്
ആഹ് എന്താ ചെയ്യണെ
ഴ്സാണ്
ആഹ്
പിന്നെ എപ്പന്ന് ഡ്യൂട്ടി ഇല്ലേന്ന്
ആഹ് കെഴിഞ്ഞ് വന്ന് അല്ലാ കഴിഞ്ഞ്ങ് ഇരിക്ക്ന്ന്
അസ്ബൻഡെന്താ ചെയ്യണെ
അവര് കമ്പ്യൂട്ടർ വർക്കൊക്കായിട്ട് അക്കൗണ്ട്സിന്റെ
ആഹ് അപ്പ രണ്ടാളെയും ഡ്യൂട്ടി ടൈമെങ്ങനെയാ വെരുന്നത്
അവര് സ്വന്തം പണിയാണ് ഇതുവരേം ഒണ്ട് ഇവിടെ ഒര് രണ്ടണിക്കൂർ മുന്നേരെ ഇവിടൊണ്ടായിരുന്നു
ആഹ്
പിന്നെ അവരോഫീസിലും പോയെരട്ടറന്നിട്ടങ്ങനെ പോയി സ്വന്തം പണിയാമ്പോ പോപിന്നെ ഇന്ന ടൈമില് പോവ്വ അങ്ങനൊന്നില്ലല്ലോ റൂമിലിരുന്ന് പണി എടുക്കും അങ്ങനെ
കുട്ടിനെ പോമ്പോ ഓ ഹസ്ബന്ഡന്റ് നോക്കു
അ അല്ല അവിടെ അറിയണ ഒരു ഫാമിലിണ്ട് അവരെ കൂടാക്കായ്യ
ആഹ് അങ്ങനെ കൊയപ്പൊന്നുല്ലേ പോമ്പോ
അല്ല ഇല്ല അവന്ക്കശീലായി
ആഹ് നൈറ്റ് ഡ്യൂട്ടിക്കെണ്ടാവാലുണ്ടോ
ഇല്ല അത് നൈറ്റൂട്ടില്ല രാത്രി ഒരു എ എട്ട് മണി അല്ലെ ഒരൊമ്പമണി മാക്സി
ആഹ് പിന്ന വന്നിട്ടാണോ ഫുഡക്കെണ്ടാക്ക്ക
ഏ
വന്നിട്ടാണോ ഫുഡക്കെണ്ടാക്ക
അല്ല അയ് രാവിലെ പോമ്പാക്കു രാവിലെ അല്ല ഉച്ചാന്നാവും പോവാന് പന്ത്രണ്ട് മണിക്കെ ഡ്യൂട്ടിള്ളൂ
ആഹ് അപ്പപിന്നെ ഫുഡൊക്കാക്കീട്ട് പോവലെ ഫുഡ് പോവുമ്പോ കൊണ്ടോവലാണോ ഹോസ്പിറ്റല്ക്ക്
പോവാ അനെ ഉച്ചക്ള്ള കഴിച്ച് അല്ല കഴി ക്കല്ല ഇയാള് കൊണ്ടവന്നെയു പിന്നെ എപ്പഴ ല്ല ഗാപ്പിൽ അങ്ങനെ കഴിക്കും
ആഹ് എന്താ ആക്കല്
ഉച്ചക്കത്തേക്ക് ചോറന്നെ ചോറും എന്തേലും കറിക്കെ ഇന്ന്പ്പോ മീ മത്തി പൊരിച്ചതും പിന്നെ ചീര പരിപ്പും ചീരയും പരിപ്പും കൂടിയും കറിക്കും
ആഹ് ആഹ അങ്ങനെ മീൽപ്രപ്പൊ ക്കെ ചെയ്തെക്കുവോ
ആ് അത് വെള്ളിയാഴ്ച എനക്ക് ലീവള്ള ദസം അപ്പൊ കൊറച്ചൊക്കെ ആാക്കിക്കും
ആഹ ആഹ ഞാനും തന്നെ ഇന്റെ മക്കളൊക്കെ രാവിലെ എട്ടെ ഇരുപത ആകുമ്പോത്തക്കിന്ന് സ്കൂൾ ബസ്സ് വരും അഹ് ആഹ് അപ്പ ഞാന് ചപ്പാത്തി അല്ലെങ്കി നൈസ് പത്തിരി അങ്ങനെള്ളതാെ ക്ക് രാത്രിയൊക്കെ വേ ഫ്രീള്ള ടൈമിലൊക്കെ ഇട്ത്ത് സ്റ്റോർ ചെയ്തേക്കും പരത്തിയിട്ട് സ്റ്റോർ ചെയ്തക്കും പിന്നെ നാളികേരം ചിരകി ഫ്രിഡ്ജിൽ വെക്കും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കും
ആ ഞാൻ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെക്കും
ആഹ് ഉപ്പേരിക്കൊക്കെ ഉള്ളത് കിട്ടിയാൽ അരിഞ്ഞിട്ടൊക്കെ വെ
ആഹ് ഞാൻക്ക് ഇവിടെ വെള്ളിയാഴച്ച ലീവ് അപ്പ പിന്നെ സാധനം വെള്ളിയാഴ്ച്ച ഞാൻ പോയിട്ട് വാങ്ങി വരും പച്ചക്കറിയും പിന്നെ ഇതൊക്കെ പഴ നമ്മളെ ഓറഞ്ച് ആപ്പിൾ അങ്ങനെ എന്തെലും പഴവർഗ്ഗൾ അങ്ങനെയക്ക ആയിട്ടുള്ളത്
ആഹ് ആഹ്
അവന് ഉപെരിക്കെന്തേലും കൊണ്ട് നക്കാണ്ടേ അതൊക്കെ വെള്ളത്തിലിട്ട് കഴുകി ഒക്കെ റെഡിയാക്കിട്ട് കട്ട് ചെയ്തെക്കും പിന്നെ വേണ്ടല്ലോ ഉണ്ടാക്കാൻ
ആഹ് അതന്നെ പിന്നെ അതേപോലെ എന്തേങ്കലും കടല അങ്ങനത്തൊക്കെ ചെലപ്പോ ഞാൻ രാത്രി തന്നെ കറിയാക്കി വെക്കും ന്നാ രാവിലെ പിന്നെ വേം കടിണ്ടാക്ക്യാ മത്യേലോ അതിറെ ഇടയില് ചോറും കുട്ട്യാൾക്ക് കൊണ്ടുപോവാനുള്ള ഫുഡൊക്കെ ആഹ് ആഹ് അതാണെങ്കി പിന്നെ കേടു വരില്ലല്ലോ ആഹ് അതാണ്
ഉം
ഉം
നിങ്ങള് മീൻകറി ഒക്കെ രാത്രി തന്നെ ആക്കിക്കലുണ്ടോ
ഇല്ല ഇല്ല മീൻകറൊക്കെ സ്കൂൾക്ക് കൊണ്ടുപോകറുള്ളതും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ഹെ അങ്ങനത്തെ ഇതൊക്കെയാണ് ഞാൻ പ്രപ്പർ ചെയ്തവെക്കൽ
ഞാൻ മീൻകറി പിന്നെ രാത്രിന്നെ ആക്കിയേക്കും അതാവുമ്പോ പിന്നെ പുളിയൊക്കെ കുടടിച്ച്ന്നാ പുടിക്കാനേ
ആക്കം പോലൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ ഓല്ക്ക് പോവള്ളത് ഓല് ചോറൊക്കെ വാങും എന്താ ചോറും കൊണ്ടോ പ്രൈവറ്റ് സ്കൂളാ ആണെ ചോറും കൊണ്ടോഓണം സ്നാക്സ് കൊണ്ടപോണം രണ്ട് മക്കളും ഒക്കെ കൂടി രാവിലെ ഒരു യുദ്ധം ഓല് പോയി കഴിഞ്ഞാൽ സ്വസ്ഥത ആവിടെടെ ഒഴിയയും ചെയ്യും ഉ നല്ല ബുദ്ധിമുട്ടാണ് പോയി കിട്ടോളം അഴിക്കൂടെ ഹസ്ബൻ്റെവീ കുമ്പോ ഒരു കൈ സഹായത്തിനൊന്നും ആരും ഇല്ലേന്നു ഇപ്പൊ ഞാൻ ഒറ്റക്ക്ന്നെ ചെയ്യല് ഇവിടെ വീട്ടിലാകുമ്പോൾ ഞാൻ എന്താണ്ണ കുട്ടിയാക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് ഫുഡും കാര്യങ്ങളൊക്കെ ന്റെ മ്മ ഉണ്ടാക്കും ഞാൻ മക് മോളും ഞാനും ഒപ്പ എണീക്ക ആന്നെ
മെനകേ
ആഹ് നടക്കൂലല്ലോ അവിടപ്പ നമുക്ക് ആാരക്ക അത്യല്ലല്ലേ നമ്മളന്നെ ഒരുങ്ങണ്ടേ
ഉം
ആഹ
അപ്പൊ പിന്നെ മക്കളെ പറഞ്ഞേക്കാ നമ്മൾ തന്നെ റെഡിണോ
ആഹ എന്നാ നാട്ടിൽ വന്ന എന്നേയുന്നു
നാട്ടില് വരാ ഏ ഓരോ കൊല്ലം കൂടുമ്പാ വരാറ് ഇതിപ്പോ വന്നു പോയിട്ട് അധികായില്ല അനിത്തിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു അതിനങ്ങനെ വന്ന് പോയിട്ടിപ്പോ
ആ ഹസ്ബൻ്റും എല്ലാരും കൂടെയാണോ വന്നേന്
ആ ഞങ്ങള് പോയിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഹസ്ബൻഡും വന്ന്
ആഹ്
സ്വന്തം പണിയാവുമ്പോ ഇവിടെ ഇട്ട് പോരാൻ പറ്റൂലല്ലോ പെട്ടെന്ന് ഞാൻ പിന്നെ ലീവിന് ഒരു മാസത്തെ ലീവിനങ്ങട് പോയാ പിന്നെ ഒന്നും ആലോയിക്കണ്ട
ആ ഹ ഹ ആ അതാണ് ഒരാളെ കീയില് വർക്ക് ചെയ്യുമ്പോ നമ്മക്ക് അങ്ങനക്കെ ചെയ്യാം
ആ
പിന്നെ എന്ത് എന്താ സുഖം ഇന്നെന്താ ഇന്ന് രാത്രിക്ക് ഫുഡൊക്കെ എന്താന്നിട്ട്
രാത്രിക്ക് അന്നെ ഉച്ചത്തേക്ക് ഉള്ളെന്നായിരുന്നു ഹസ്ബൻഡ് എന്തേലൊ ക്കായിട്ട് സാലഡോ അങ്ങനെന്തേലും കഴിക്കായിരിക്കും ആദ്യം അധികം രാത്രി കഴിക്കൂല്ല ഒന്നൂല്ലെങ്കിൽ അവ എന്തേലും കഴിക്കാൻ തോന്നിയാ എന്തേ ആപ്പിളോ എന്തേലും എടുത്ത് കഴിക്കല്ലാതെ
പൊറത്ത് പോയി കഴിക്കലുണ്ടോ
എടക്കോ കഴിക്കും
ഉം അവിടുന്ന് എങ്ങനെ ട്രിപ്പൊക്കെ പോവലുണ്ടോ
ഇവിടുന്ന് ട്രിപ്പ് പോവാച്ചാല് രണ്ടാക്കും ഏ ഒന്നിച്ച് ഇങ്ങനെ വല്ല പെരുന്നാള് അങ്ങനെ എന്തേലൊ ലീവ് ഉണ്ടാവില്ല ഒന്നിച്ചാ ലീവ് കിട്ടുവാ അത് രണ്ടിസക്കെ അപ്പൊ ഞങ്ങള് എവിടെക്കലൊക്കെ പോവും അല്ലാ ത്തപ്പൊ വെള്ളിയാഴ്ച രാത്രിക്ക് വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാത്രി അല്ലെ പിന്നെ ഞായറാഴ്ച അങ്ങനെയൊക്കെ ആയിട്ടിങ്ങനെ കുട്ടിനോണ്ട് പാർക്ക് പോ അങ്ങനെ എന്തേലായിട്ടങ്ങനെ പുറത്ത് എവിടേക്കലും പോവും ഇപ്പൊ പിന്നെ ഭയങ്കര ചൂടാപ്പം ഇവിടെ അതുകൊണ്ട് രാത്രിങ്ങട് പുറത്ത് ഹേ ഹേ രാത്രിയാണെങ്കിലും കലാണേലും പുറത്തിറങ്ങാൻ തോന്നൂല്ല
ആഹ് ചൂടാണന്ന് പറഞ്ഞ് ഹസ്ബൻ്റും തേപോലെ അവിടെ ഭയങ്കര ചൂടാണന്നൊക്കെ പറഞ്ഞു.
ആകെ ഒരു പുഴുകണ ചൂട് അതോണ്ട് പുറത്തിറങ്ങാനങ്ങ് തോന്നൂല
നോക്കൂലല്ലേ ഉം ഉം രാത്രി പോകൂലല്ലേ
രാത്രിക്കും ചൂട് തന്നെയാണ്
ചൂടാണല്ലേ ഇനിയിപ്പ എന്നാണ് അങ്ങനത്തെ ഒരു കാലാവസ്ഥ ഒന്ന് മാറേണ്ട
കാലാവസ്ഥ മാറണെങ്കിപ്പൊരു ഏഹ് നവംബറ് ഡിസംബറ് ആവണം അതുവരെ ഇങ്ങനെ ചൂടൊക്കെ തന്നെ
ഉം
ഇവിടെ രണ്ടു മാസം പോവണ്ട ഇനിയിപ്പോ ചൂടായൊണ്ട് നമ്മുടെ നാട്ടിത്തെ പോലെ ഏപ്രിൽ മെയ് ലുള്ള ലീവ് പോലെ ഇവിടെ വെക്കേഷന് ആണ്
ആഹ് ആഹ് ആഹ്
ഞങ്ങള് പിന്നെ നാട്ടിൽ പോയിട്ടില്ല ഇവിടെ ഏഹ് ഇപ്പോ അടുത്തന്നെ നാട്ടിൽ പോയി വന്നരരുത് ആഹ് കല്യാണത്തിന് അങ്ങനെ വന്നു പോയോണ്ട് വെക്കേഷനും ഏഹ് ഇല്ല വീട് വെച്ചില്ല
ഉം ആഹ്
നാട്ട് കൂടുന്നേനെ മുന്നായിട്ട് വെക്കണം ഉം ഏഹ് മറ്റെന്ന് പറഞ്ഞ ഞങ്ങൾ അങ്ങനെ പോവായോണ്ടേ
ആഹ് ആഹ് ഓടി അതവിടെങ്ങനെ പിന്നെ ആരും മെയിന്റയിനൻസ് ചെയ്തു ആഹ് ല്ലല്ലോ ല്ലേ
ഉം
ഉം
ഇപ്പത്തെ വീടോളാണെങ്കില് നമ്മള് കൂടെ ആളില്ലേലും തന്നെ വേഗം കേടു വരും
അഹ് ആഹ് ആ അതെ പാണ്ട് വിളിക്കാം ഹലോ ആ ഞാപണ്ട് വിളിക്കാം
ആഹ്